ഹലോ
ഹലോ.
ആഹ് ആഹ് എന്തോക്കെണ്ട് വിശേഷം.
സുഖം.
ഫുഡൊക്കെ കയിച്ചോ
ഓ ഫുഡ് കഴിച്ച്.
ആഹ് ഞാനിപ്പോ ഫോണില് ഭയങ്കര ചാർജ് കുറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഞാൻ വിചാരിക്കായിരുന്നു ഫോണില്. ഇപ്പ ഇങ്ങനെ മക്കള് പോയി കഴിഞ്ഞാൽ പിന്നെ ഭയങ്കര അവരെ നമ്മള് നോക്കി ഇരിക്കുവല്ലോ.
ഫോണിന്റെ യൂസ് കൂടുതലായിരിക്കും ഇപ്പോ.
ആഹ് അതെ ഭയങ്കര യൂസ് ഉണ്ട് അല്ലെങ്കിൽ തന്നെ നമ്മള് ഫോണിന്റെ ഉപയോഗം എന്ന് പറയണത് ഭയങ്കര ഇതാണല്ലോ അങ്ങനെ മക്കളായാലും. നമ്മളായാലും അത് നമ്മൾ എടുത്ത് വെക്കണം. എന്താ പറയാ ഭയങ്കര ഉപ ഉപയോഗം ആണല്ലോ ആരെയും കുറ്റം പറഞ്ഞിട്ട് കാര്യയില്ല, കാരണം അത്രത്തോളം സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്ന കൊണ്ടേ.
അതെ
എന്താ പറയാ ഇപ്പോ ഒയിച്ചു കൂടത്തൊരു ഇതാണല്ലോ നമ്മടെ ഇതില്. സോഷ്യൽ മീഡിയ ഞാൻ. ഞാനിപ്പൊ പിന്നെ അത്യാവശ്യം നല്ലോണ്ണം ഫോൺ ഉപയോഗിക്കുന്നുണ്ട്. കാരണം രാവിലെ ഇപ്പോ നൂറ്. അത്യാവശ്യം ചാർജ് ഏഹ്. ഉണ്ടാവുന്ന ഫോണാണ് ചാർജ് നിൽ നിൽക്കണ ഫോണാണ്. ആഹ് രാവിലെ നൂറ്. നൂറ് ശതമാനം ആയിട്ട് പിന്നെ ഞാൻ പണി ഒതുക്കണ സമയത്തും ഞാൻ ഫോൺ എടുക്കാറില്ല, പക്ഷേ എന്നാലും ഇടക്ക്. അരേലും എന്തേലും അയച്ചട്ടുണ്ടോനൊക്കെ നോ ക്വലോ നമക്ക്
അതെ
അപ്പം അങ്ങനെ ഫോണിലാണ്ട് ഇരുന്നു കയിഞ്ഞാല് ഭയങ്കരായിട്ട് ടൈം പോവും. അത് അല്ലെങ്കി ഒരു വീഡിയോ കണ്ടാ അതിങ്ങനെ നീ മുകളിലേക്ക് സ്ക്രോൾ ചെയ്ത് സ്ക്രോൾ ചെയ്ത് അതങ്ങനെ ഇരുന്ന് കാണും.
ആഹ്.
അപ്പോ ഫോണിന്റെ എങ്ങനെയാണ് ഇങ്ങള് ഫോൺ ഉപയോഗിക്കോ?
ഓ ഞാന് നന്നായിട്ട് ഉപയോഗിക്കും.
അതെല്ലേ എനിക്ക് അങ്ങനെ സോഷ്യൽ മീഡിയ ഉപയോഗിക്കാറുണ്ടോ?
ഓ ഫോൺ ഉപയോഗിച്ചാ പിന്നെ എനിക്ക്ന്റെ ഒരു പണിയും പ്രശ്നെ അല്ല.
ആ അതെ ഫോണ് എന്റെ
വിചാരിച്ച് കണ്ട കഴിഞ്ഞിട്ടേ പിന്നെ ഞ വേറെ നോക്കുള്ളൂ
അതെ
അഡിക്റ്റ അതുകൊണ്ട്ന്നെ ഫോണ് മാക്സിമം എന്റെ അടുതന്ന് വിട്ട് മാറ്റി വെക്കല
ആഹ് പെട്ടെന്ന് കാണാത്ത ഇതിൽന്നാ ഞാനും അതെ ഫ്രിഡ്ജിൻന്റെ അവിടെയൊക്കെ വെച്ച് കഴിഞ്ഞാല് മ്മള അടുക്കളയില്
ആഹ് പെട്ടെന്ന് ശ്രദ്ധ വരാത്ത സ്ഥല മാറ്റി വെക്കലാ
ച്ചിട്ട് വേഗം ഫോൺ എടുത്ത് നോക്കും ആ ഒരു ടൈം തന്നെ ആഹ് അതെ ഞാനിപ്പ രാവിലെ കുറച്ച് ഹറിബറി ആണല്ലോ അപ്പോൾ ഞാൻ ഇപ്പോ ഫോണ് അത്ര ഉപയോഗിക്കാറില്ല പക്ഷെ ന്നാലും എപ്പോഴെങ്കിലും ഒക്കെ ആയിട്ട് എടുത്ത് നോക്കും ഒന്നാമത് നമുക്ക് ഇങ്ങനെ കണ്ട്രോൾ ചെയ്യാൻ നമ്മൾക്ക് ആരു ഇല്ലല്ലോ നമ്മളെ വീട്ടില് അപ്പൊ നമ്മൾ എന്തായാലും എടു നോക്കൂ അല്ലോ
ഉം
അങ്ങനെ
എല്ലാട് ക കള്ളമാര് വരണകേ കേട്ടീലെ കള്ളമ്മാരെ ശല്യ കേ ട്ടില്ല എല്ലാടത്തും ഇപ്പോ
ഹലോ
ഹലോ
ആഹ് കള്ളമ്മാരോ
ആഹ്
ഞാൻ കേട്ടിയില്ല എന്താണ് ചെറ്ങ്ങനെ ഭീകരാവാ ബ് ആവാത്തതൊക്കെ ഒന്ന് പറഞ്ഞെര്യേ ൻക്ക് പിന്നെ ഭയങ്കര ടെൻഷനാ
ഉം രണ്ടോസം മുമ്പ് എങ്ങള് അമ്മോന്റെ വീട്ടില്
ആ
കോണിക്കൂട്ന്റെ വാതില് കുറ്റിയിട്ടീല്ലെന്ന്
മ്മേ വെടെ കു കുറ്റിടാറില്ല ഞാനും വേഗം കുറ്റിഇടട്ടെ
എടോ വാതിൽ അമർത്തി വെച്ചാല് അവ്ടെ നിക്കും പിന്നെ കാറ്റും മഴയൊന്നു വന്നാല് വാതില് തുറന്ന് വര വരാറില്ല അങ്ങനെ പൊറത്ത് അടക്കണ്ടായിനു ഒണക്കാനിട്ടത് അത് അമ്മോന് വാർപ്പിന്റെ മേലെ ഫുള്ളായിട്ട് സീറ്റിടല അപ്പ അടക്ക ചാക്ക് മേലേക്ക് വെക്കാൻ വേണ്ടിട്ട് പൊറ്ത്ത് ബാത്റൂമ്മക്ക് ചാരീട്ട് കോണി വെച്ച് ആ കോണിമ്മേ കേറീട്ട് അടക്ക മേലേക്ക്ട്ട്ട്ട് മേലെക്കൂടാണ്ട് പോയി ത് കോണിക്കൂട് കൂടെ ഉള്ളുക്ക് ഉള്ള്ക്ക് അടീക്ക്ണ്ടെറങ്ങി പോന്ന് വാതില് ചാരി വെച്ച് വൈകുന്നേര ആയപ്പം വാതില് കുറ്റി ഇടാനും മറന്ന് പൊറത്ത് കോണി ട്ത്തെക്കാനും മറന്നു
ആ രാത്രിയാണോ സംഭവം
ആ രാത്രി വന്നിട്ട് ആള് വന്ന് ഉള്ളില് കേറി അൾമറ മേശ ഒക്കെ തപ്പി എല്ലാത്തിനും ചാവി അയ്മേ തന്നെ ഇണ്ടായിരുന്നു ഷോർട്ട് കേസ് ഉണ്ടായിരുന്നു അതും ലോക്ക് ഇട്ടിട്ടില്ലേനി
ആ
ചാവിട്ട് ലോക്ക്‌ ഇട്ട്ട്ട്ല്ല പക്ഷെ സാധാ നോർമലായിട്ടിട്ടെ അതൊക്കെ തപ്പി ലാസ്റ്റ് വന്നിട്ട് ഓര് കടക്കണ ബെഡ്റൂമ് ല് വന്ന് അമ്മായിന്റെ ഒര് ഒ കാതിലെ കമ്മല് ഊരീ കൊണ്ടോയി മൊബൈൽ ഫോണ് കൊണ്ടോയി
ട്ടോ
ആ
ആള് കണ്ടോ
ബെഡ്റൂം കുറ്റി ഇട്ടിട്ടില്ലായിനു ആള് കണ്ടില്ല അപ്പൊ അമ്മായിന്റെ ഒരു കാതിലെ കമ്മലും ആ കാതില ഒര് മാട്ടിക്കണ്ടായിനു ഒരു പവന്റെ
ആ ആള് ഒറ്റക്കാണോ കട അമ്മായി ഒറ്റക്കാണോ കെടക്കല്
കെടക്ക്‌ണതെ
ആ
അപ്പം മേലക്കൂടെ ഇങ്ങനെ ആരോ ഉയ്യുന്ന പോലെ തോന്നിയനാണ് ശരീരത്തിലേ അപ്പം ല ന്തല്ലേ ആവൊരതില് എ ന്താ മുണ്ടാ കയ്യ തൊട്ടടുത്ത് ഹസ്ബൻ്റിന്റെ അടുത്തല്ലേ കടക്കണതേ അപ്പൊ മേലെക്കൂടെ ങ്ങനണ്ട് ഒഴീണ കണ്ടപ്പോ പിന്നെ വിചാരിച്ച എന്തോ ആള് ഷുഗറൊക്കെല്ല ആളാണ് അപ്പൊ ഇഞ്ഞ് സംസാരിക്ക കയ്യാത്തോണ്ട് എന്തോ ക്ഷീണം വന്ന ട്ടാണോ വിചാരിച്ചിട്ടെ തോണ്ടില്ല ക്കാന്ന് വിചാർചേണി ലോ എണീറ്റ്പ്പോ മൊബൈൽ ഫോണ് കാണാനില്ല പിന്നെ ബെഡിൻ്റെ തൊട്ടടുത്തിന് ടേബിൾ ഉണ്ട് ആ ടേബിൾ മേലാണ് കാ ഹസ്ബൻഡും ഫോൺ വെക്കല് ആ ഫോൺത്തെ സമയം നോക്കിയപ്പോ സമയം രണ്ടെ നാല്പ്പത് അപ്പൊ വളിച്ച നോക്കുമ്പം നോക്കിയപ്പം ഹസ്ബെന്റ് ഇപ്പർതത്ത് ക്ക്
ഹലോ എങ്ങനെ മനസ്സിലായില്ല മൊബൈൽ ഫോണ്
തലേന്റെ ബാക്ക് സൈഡിലാണ് മൊബൈല് വെച്ച് കിടക്കാറുള്ളത് സാധാരെണ
ആഹ് ആഹ്
അപ്പൊ കള്ളനെ മൊബൈല് ഒടുത്തു മേലെ ഒരു ഭാഗത്തേക്ക് ചെരിഞ്ഞഞ് കടന്ന പോ മേലെ ഭാഗത്തക്കല്ലാം കമ്മലും ഊരിക്കൊണ്ടുപോയി പിന്നെ ദേഹം മൊത്തം തപ്പി നോക്കി
അഹആര്
ആഹ്
അപ്പൊ അതൊക്കെ ഇവര അറിഞ്ഞോ
അറിഞ്ഞിട്ടില്ല ഇനി എന്തോ മണപ്പിച്ചതാണോ ഓർക്ക്ൻ്റെ മൂടാണോ എന്താ അറിയില്ല രണ്ട രു ണ്ടെ എന്നിട്ട് ഊരി കൊണ്ടോയി അപ്പൊ സമയം രണ്ടേ നാല്പ്പതാ അപ്പൊ എണീറ്റ് വോക്കിയപ്പോ ആരുല്ല നേരെ കട്ന്ന് രാവിലെ എണീറ്റ് വോക്കുമ്പോ അൾമറൊക്കെ തുറന്നിട്ടുക്ണെ ഹലോ
പ്പേങ്കിലും
ഇപ്പൊ എടക്ക് കേൾക്കുന്നുണ്ട് എടക്ക് ഇങ്ങനെ മുറിഞ്ഞു പോവാ
ആഹ് ശെരി ഇതുവരെ പ്രശ്നൊന്നുംല്ലായിരുന്നല്ലോ
എങ്ങനെ
മഴ പാറ്റുമ്പോ റേഞ്ച് തീരെ വെർ ക്ണ് ല്ലപോവാണ്
ആഹ് അതെ അതന്നേണ് പ്രശ്നം എന്താ പറയാ എന്നിട്ട് എന്താ പറയാ ആളെ കണ്ടില്ല അപ്പൊ
ആളെ കണ്ടില്ല ദേഹം മൊത്തം ത പ്പി നോക്കീണ് കള്ളനെ
ആഹ്
ആ ഹസ്ബൻറ് അല്ലേ തൊട്ടടുത്ത് കെട ക്കണത് അപ്പൊ ഓലാണ് തോ തോണ്ടിയതന് വിചാരിച്ചു
ആ അഹ് ശരി
അപ്പൊ ഹസ്ബന്റിന്ഷുഗർ ഒക്കെ ഉള്ള ആളാണ് അപ്പൊ രാത്രി എന്തോ ക്ഷീണം വന്നിട്ട് മുണ്ടാൻ കഴിയാതെയാണ് വിചാരിച്ചിട്ട് എണീറ്റ് നോക്ക് ചെട്ച്ചു നോക്കിയപ്പം ഓലീ ഭാഗത്തിക്ക് തിരിഞ്ഞ് കെടന്ന ഉറങ്ങാണ് അപ്പൊ സമയം എട്ടേ നാപ്പ പലെ രാത്രി രണ്ടേ നാപത് രാത്രി അപ്പൊ നോ ക്ക്യപ്പോ കൊഴപ്പൊന്നുല്ല അപ്പൊ അടെത്തന്നെ കെറി കൊറച്ചേരോടി കെടക്കട്ടെ വിചാരിച്ച് കെടന്നു നാല് മണിക്ക്നിച്ച്തജുത്ക്കെ നിസ് സ്കരിക്ക്ണ ആളാണെ
ആ ആ ആ
എണീറ്റ് നോക്കുമ്പോ മൊബൈല് തെരഞ്ഞ മൊബൈല് കണ്ടീല്ല
ആ മൊബൈല് കൊണ്ടു പോയിട്ടുണ്ടോ
മൊബൈല് കൊണ്ടുപോയിണ് ഇപ്പൊ മരുമകൾ നെയ്സ് ഫ്ന്ന് വന്നാ നോമ്പ് കഴിഞ്ഞോരാ ഓര് വന്നപ്പോ കൊണ്ടന്ന സാംസങ്ങിന് നല്ല ഫൈ ജി ഫോണാ
അതെ മേ പേടി ആല്ലേ
ന്നിട്ട് ഫുള്ള് അൾമറ തൊർന്നിട്ട്ണ് മേശ തൊറന്നട്ട്ണ് സ്യൂട്ട് കേസ് തൊറന്ന് എല്ലാം തൊറന്നിട്ട്ണ് അപ്പൊ ഇതൊന്നും പൂട്ടാതെ പോയ്ക്കാണോ വിചാരിച്ചിട്ട് ഹാസ്ബൻ്റിനെ ചീത്ത പറഞ്ഞ് ണ്ണി ങ്ങള് ഇതൊന്നും പൂട്ടാതെരാ തൊറന്ന്ട്ട് കെടന്ന്ക്കാണോ ചോദിച്ചിട്ടേ ന്ന്ട്ട് മടി ബാത്ത് ബാത്റൂമി പോയി ചെവി തടവിയപ്പം ഒരു ചെവില് കമ്മലില്ല.
ആആഹ്
ബെഡിൽ വീണതാണോ നോക്കാൻ വേണ്ടി ബെഡിൽ വന്നപ്പോ ബെഡിലും ഇല്ല. നമ്മലേ മൊബേൽ പിന്നെ മേലെ കേറി നോക്കുമ്പോ കോണിക്കൂടിൻ്റെ വാതിലൊക്കെ തുറന്നിട്ടണെ ശാ ഒന്നുംല്ല പിന്നെ കേസ് കൊടുത്ത് പോലീസ് സ്കോഡൊക്കെ വന്ന് നോക്കി. തെളിവ് ഇവിടൊന്നും കാണാനില്ല.
ആഹ്. അത് പെ പേടിയ ല്ലെ എനിക്ക് ഇത്പ്പോത്ത് ഇപ്പ ഞാൻ ആറാം ക്ലാസ്സിലായിന്നപ്പ എന്റെ വീട്ടില് കല്യാണക കള്ളൻ കെറീനേ എനിക്ക് അതാഓർമ്മന്ന എനികല്ലെങ്കി ഭയങ്കര പേടിയാ അതോ
എന്നിട്ട് ആ താഴെ ഭാത്ത് ഒരു ഭാത്തെക്ക്‌ ചെരിഞ്ഞ് കെടന്ന് ഒരു കമ്മലാ പോയത് ഒരു കമ്മല് പോയില്ല ആ കമ്മല് ചല്ലറെ പോയി നോ ക്കുമ്പോ നാപ്പയിനായിരംറുപ്യിടെ സ്വർണം
ഉമ്മേ ആ ഇപ്പ അനെ ഒരു തരി
ഉം ഞ്ഞ നല്ലൊരു ജിമിക്കി മാട്ടി ര ട്ടോണ്ടെ ഒരു പ അവനറ്റാ തോന്നണ്ടേ
അറിയുന്നവരാണ അവലെ എന്താണ് അവലെ
അമ്മായീന്ന് പറഞ്ഞ ഏത് സമയത്തും ഇങ്ങനെ നമ്മള് പർദ്ദേക്ക് ശ്വാള് ചുറ്റിടല്ലോ
ഉം ഉം അങ്ങനെ ഇട്ട് എടുക്കണ ആളാ
ഇട്ട് നടക്കണ ആളാണ്
ഉം ഉം ഉം
താഴത്തെ അങ്ങനെ പൊറത്തുന്ന് കണ്ടാണ് വന്നേ പക്ഷെ എന്തായാലും അവിടെ ചുറ്റുവട്ടത്ത് ഉള്ളെന്ന ആൾ തന്നെ ആവും അത് കഴിഞ്ഞ് രണ്ടു ദിവസം കഴിഞ്ഞു ആയൊണ്ട് മറ്റേ ആ മോന്റെ വീട്ടി വന്നിട്ട് വണ്ടീല പെട്രോള് ഒക്കെ ഉ രാത്രിയന്നേ
ഉമ്മേ അത് എന്താ പേടി ആവുക ന്നോട്
ഞങ്ങൾക്കൊന്ന് രാത്രി രണ്ട് ഇനി ആരോ വരുണ്ടോ തോണ്ടണ്ടോ എന്റെ മക്കക്ക് എന്തര് അടക്കാന്നറിയോ കള്ളന്മാര് വരുവെന്ന് പറഞ്ഞാല്
ഉമ്മേ അല്ല എനിക്ക് ഭയങ്കര പേടിയവ പടച്ചോനേ കാക്കട്ടെ അല്ലെങ്കിൽ തന്നെ ആലോചിക്കുമ്പോ തന്നെ പേടിയാണ് മ് ഏ ഇവിടെ ആ ഇന്റെ ഹസ്ബന്റൊന്നും ഒറങ്ങിയാല് അങ്ങനെ ഏ ആ പെട്ടെന്ന് എണീക്കൊകെ ചെയ്യും ഉറക്കത്ത്ന്ന് പക്ഷേ എന്നാലും ഇനിക്ക് പേടിയാ ഇതൊക്കന്നെ ഞാൻ പൊറത്ത് പോയാലും ആളങ്ങനെ ശ്രദ്ധിക്കൊന്നുല്ല ആള് ഒറങ്ങും ഏ മ് പൊറത്ത്ക്കൊക്കെ എറങ്ങിയാലും എനിക്ക് ഭയങ്കര പേടി ഞാനീ കോണിക്കൊടുത്ത വാതിലിനി അടക്കട്ടെ അത് അടക്കലില്ല കാരണം എന്ത വച്ചാലായി മായ
നമ്മള് ശ്രദ്ധിക്കൂലല്ലോ
ആ അതെനിക്ക് അടക്കാൻ കഴിയൂല ഭയങ്കര ടൈറ്റാണിത്
ഞങ്ങളെ ഇവിടെന്നും ഒരു സേഫും അല്ല ഞങ്ങളൊക്കെ വീട് വലുപ്പേ ഉള്ളൂ മേലാ പറുകോളക്ക പോവാൻ വേണ്ടിട്ട് ഹോൾ ഇട്ടിട്ട് ആ ഹോളിലൊന്നും ഗ്ലാസ് വെച്ചിട്ടില്ല ഒരാളെ സിമ്പിളായിട്ട് കൊള്ളവൊ പുറത്ത് ഹോൾക്കൂടേ എക്കെ
ആ ഞങ്ങള നേരാ ഒരു കമ്പി മുറിച്ചാ പോരെ എനിക്ക് പേ യാണ്ട് നമ്മള് എ
മുറിക്കണ്ടേ ഞങ്ങൾ നോക്കിയ ബാക്കിലെ മതിൽമേന്ന് ആ ശരി